ഉം
ആ ഹലോ എവിടേ
ൻ എന്നോ
ഒ സുഖം സുഖം കൊറേയായല്ലോ ആണല്ലേ
അതാ കൊറെയായി കൊറെയയി അതാ പിന്നെ വിളിക്കാന്ന് വിചാരിച്ചത് സംസാരിച്ചിട്ടൊക്ക കൊറെ ആയില്ലേ
അതാ ഞാനും ആലോചിക്കും പിന്നെ നമുക്ക് ഓരോ തെരക്കല്ലേ രണ്ടുപേർക്കും ഓരോരോ തെരക്കല്ലേ സമയം ഒത്ത് കിട്ടത്തില്ല
തെരക്കേള് കാരണം പിന്നെ വിളിക്കാതിരിക്കുന്നത് പിന്നെ ഒ ഇച്ചിരി തിരക്കൊക്കെ ഒഴിഞ്ഞങ്ങനെെ ളിക്കാന്ന് വിചാരിചു
അ ഞാനും ക്ലാസ്സ് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട്
ആഹ് പിന്നെ മഴ
ഉം പിന്നെ എന്താ ഭയങ്കര മഴ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്ടൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഇപ്പ എന്തോ നല്ല ആ ഉം ഇനിയിപ്പം ഓണൊക്കെ ആവാറാവകുമ്പോഴ ഇതൊക്കെയങ്ങ് മാറു
ആ അതെ ശരി ഓണ വെയിലൊക്കെ വരുവല്ലോ അപ്പോഴത്തേക്കും പി
അതാ നല്ല അന്തരീക്ഷ ആയിരിക്കും ഓണ ഒക്കെ ആവാറകുമ്പോഴുത്തേന്
അതാ ഓൺ ണഒക്കെ അവൻ പോവുന്ന ഒരു നല്ലൊരു അന്തരീക്ഷമായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് തുമ്പിട അതൊക്കെ ഇങ്ങനെ പറഞ്ഞ നല്ലൊരു അന്തരീക്ഷ അതാ അടുത്തെത്തി ഇനി ഒരു മാസം ഒന്നര മാസം രണ്ട ക്ക ഒള്ള്
അതാണ് നമ്മുക്ക് പക്ഷെ ഇനിയിപ്പോ പണ്ടത്തെ പോലെ ഓണം ഒന്നും ഇല്ലല്ലോ
അതാ അതൊക്കെ ഓർക്കുമ്പോഴ ഒരു വിഷമപ്പ പണ്ടൊക്കെന്ന് പറയുമ്പോൾ കോളേജില ആണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഓണത്തിന്റെ സമയം എന്നൊക്കെ പറയുമ്പൾ ഭയങ്കര ഒരു ആഘോഷമല്ലായിരുന്നു ഓണത്തിന്റെ തലയിനൊക്കെ ഈ പൂ പറിക്കാനൊക്കെ പോകുന്നത് അത്തവിടാനൊക്കെ വേണ്ടിട്ടൊക്കെ
അതെ അതെ സ്കൂളിലൊക്കെ അടിപൊളിയായിരുന്നു ഓണാഘോഷം ഒക്കെ പിള്ളേരുയിട്ട്
അതാണ് നമ്മളൊക്കെ ആണെങ്കില് ഏ തലേന്നെ പൂവറിക്കാൻ ഓരോ വീടുകളല്ലാം ചെല്ലണം പോവ അരച്ച ഒരു കേീസം കൊണ്ടിങ്ങനെ പോക എന്നിട്ട് പസ ചെന്ന് പൂവൊക്കെ പറച്ച് വക്കും പിന്നെ അതിനന് മുമ്പ് നമ്മള് ഡ്രെസ്സ് കോഡ് തീരുമാനിക്കുന്ന എന്ത വണം പട്ടുപാവാട്ട് ഇുന്നോ സാരി എടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടക്കത്തയൊക്കെ ചെയ്യരുന്നു
നമ്മുടെ കോളേജിൽ ഓണാഘോഷം ഓർമ്മയുണ്ടോ എല്ലാവരും കൂടെ പച്ചക്കളറും
ആ ഓർമ്മയുണ്ടടി നല്ലതായിരുന്നു അത് എല്ലാവരും കൂടെ നമ്മളത് എന്ത് ഇത് സമയെടുത്ത ഒരു കളറൊക്കെ തീരുമാനം എല്ലാവരും ഒരേ ഡ്രസ്സ് കോഡൊക്കെ ഒപ്പിച്ചെടുത്തല്ലേ
അത് ആ ഡ്രസ്സൊക്കെ കാണുമ്പോ ഇപ്പൊ അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും ഓർക്കും. എന്താ അന്നത്തെ നമ്മുടെ നല്ല ഓർമ്മകൾ അടിപൊളി ആയിരുന്നു. നമ്മൾ ഭയങ്കര വെറൈറ്റി പിടിച്ചിട്ടാ പച്ച എടുത്തത് നോക്കിയപ്പോ അവിടെ ചെന്നപ്പോൾ മൊത്തം ആൾക്കാരും പച്ചയായിരുന്നു.
ആ അത് ശരിയാ നമ്മൾ ചെന്നെപ്പോഴേക്ക് എല്ലാ എല്ലാവരും പച്ച ബ്ലൗസ് പച്ച പച്ച ബ്ലൗസ് സാരി പിന്നെ പട്ട് പാവട എല്ലാം ഒരു പച്ച മഴമായിരുന്നു. നമ്മൾ ലാസ്റ്റാണ് പച്ച കളർ തന്നെ തീരുമാനിച്ചത്. അതിപ്പോ വേറെ കളറൊക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് പച്ചയാവുമ്പോ വെറെറ്റി ആയിരിക്കണം പറഞ്ഞാണ് പച്ച കയറി പിടിച്ചത്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ വേണ്ടേ അങ്ങനെയാണ് അവസാനം പച്ചേൽ ചെന്നെത്തിയത്. ചെന്ന് കയറിയപ്പോ ഫുൾ ആൾക്കാരും പച്ച
അതെ ഫുള്ള് പച്ച പിന്നെ നമ്മൾ തലേന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചോണ്ട് പോയതൊക്കെ ഓർമ്മയുണ്ടോ പിറ്റേന്ന് വെക്കാൻ വേണ്ടിട്ട് പിന്നെ മറ്റേ ബെങ്കാളി ചെട്ടൻന്റെ കൈയിൽ കമ്മൽ വേടിക്കക്കല്ല കമ്മൽ വളമാല ഇട്ടത് ഓർമ്മ ഉണ്ട
ഉണ്ട് ഉണ്ട് ആ കുപ്പിവള ഇപ്പോഴും ഉണ്ട്. ഞാൻ അത് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സിന്റെറെ കൂടെ ഇടക്ക് പേറിയാറുണ്ട് ഇഷ്ടം അത് നല്ല നല്ല ഭംഗിയുള്ള വളയായിരുന്നു അത്
ആ അത് ശരിയാ നമ്മൾ എങ്ങനെ നമ്മൾ എങ്ങനെ
ഉം
അല്ലെ നമ്മളങ്ങനെ കൊ അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രത്യേകത്തിന് വേണ്ടി ഈ കുപ്പികളൊക്കെ വാങ്ങിക്കാറോട
അതായത് ഡെയിലി യൂസിന് നമ്മൾ പണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അങ്ങനെ പൊന്നുമില്ല. കുപ്പിവള ആയാലും മുല്ലപ്പൂവ് ആയാലും അങ്ങനെെ കൊറെേ കാര്യങ്ങൾ എല്ലാരും അങ്ങ് ഒഴിവാക്കി. പക്ഷെ എനിക്കിഷ്ടമാണ് ഞാൻ ഏതെങ്കിലും ഒരു നല്ല ചുരിദാർ ഒന്ന് രണ്ട് ഒക്കെ ഇടും.
ആ അത് നീ പറഞ്ഞ ശരിയ ഇപ്പൊ എങ്ങനെ ആരും ഈ കുപ്പിവള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പണ്ടൊക്കെ നോക്കെയാണെങ്കിൽ കുപ്പിവളകളൊക്കെ ഉപയോഗിക്ക
പിന്നെ എല്ലാ പൂവ് വെച്ചോണ്ടൊക്കെ എല്ലാവരും റോസാ പൂവായാലും മുല്ലപ്പൂവാലും സ്കൂളിൽ വെച്ചുകൊണ്ട് വരുവായിരുന്നു പിള്ളേരെല്ലാം
എന്താ ഞാനൊക്കൊണെങ്കിൽ എപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും തലേയിൽ മുല്ലപ്പൂ അങ്കണവാടി പോകുമ്പോഴും കാണുമായിരുന്നു മുല്ലപ്പൂ റോസാപ്പൂ ഒക്കെ ഒരു പൂവിന്റെ ആളായിരുന്നു
ഞാനും ഇവിടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടായിരുന്നു അപ്പൊ മറ്റേ രണ്ട അവർ കൊസ്റ്റ്യൻ ചോദിക്കുന്ന ഭയങ്കര അഭിമാന നിമിഷമായിരുന്നു വെച്ചിട്ട് പോയി ഇപ്പൊ അമ്മ ഒരു ഇടയ്ക്കൊക്കെ ഒരു പൂവ് വെച്ചിട്ട് പോവെന്ന് അവർ അവരിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അറിയാം പൂവ് ഒന്നും വെക്കില്ല.
അല്ല നമ്മൾ നാട് ഓടുമ്പോ നടുവ ഓടല്ലോ കാലത്തിനനുസരിച്ച് മാറും അതുകൊണ്ട് എപ്പോഴും പൂവൊന്നും വെക്കത്തൊന്നുമല്ല നമ്മുക്കിപ്പോ പൂവ് കണ്ട കൊഴിഞ്ഞു പോയാൽ പോലും അതൊന്ന് എടുത്തെന്ന് നോക്കിയ വെക്ക ഒന്നും ചെയ്യല്ല
കേൾക്കുന്നില്ലേട്ടോ
ആ ഇപ്പൊ കേൾക്കാ നോക്കേ
ആ കേൾക്കാം കേൾക്കാം ആ കേൾക്ക
ആ പിന്നെ നമ്മൾ ഓണത്തിന് സദ്യ കഴിച്ച് ഉം
ഓ ഓൺലൈൻ ആണോ അതോ അല്ലാതെ കടയിൽ പോയിയാണോ വാങ്ങുന്നേ
ആഹ് ചെലപ്പോ അത് ഡിപ്പെൻറ്റാണ് അപ്പോഴ്ത്തേക്ക് ഒരു സമയത്തിന് നമുക്ക് എന്തര് തോന്നുന്നോ അതനുസരിച്ചരിക്കും ചെലപ്പോ കടെ പോവും ചെലപ്പോ ഓൺലൈൻ ആയിട്ടാരിക്കും.
ഉം കടെ പോമ്പോ നമ്മള് കൂടുതല് അടുത്ത് ഓണം അടുത്തോള്ള ദേവസങ്ങളിലായി പോമ്പോളേ ഭയങ്കര തെരക്കാരിക്കും ശിക്കുന്ന പോലൊരു ഡ്രസ്സ് ഒന്നും കിട്ടത്തില്ല പലപ്പോഴും
മ്മ് അത് ശെരിയാ നമ്മള്തന്നെ അന്ന് ഒരു പാവാടക്ക് വേണ്ടിട്ട് ഓടിയ ഓട്ടം ഓർമയുണ്ടോ സെറ്റിന്റെ പാവാടക്ക് വേണ്ടിട്ട് എത്ര കടകളാ കേറി എറങ്ങിയത്.
അതാ എന്നിട്ട് നമുക്ക് അവസാനം കിട്ടിയതും അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ലാര്ന്ന്
അല്ല നതും അല്ല നമ്മള് ആ ദ്യം കേറിയ കടയിലൊക്കെ അവരെന്തോ റേറ്റാ പറ പറഞ്ഞൊണ്ടിരുന്നേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ടുള്ള റേറ്റ്ക്കെല്ലേ പറഞ്ഞത്.
അതാ ഒരു പാവടക്കൊക്കെ ആയിരം രൂപ അതീ കൂടുതലൊക്കെ ചോദിച്ചാ അത് പറ്റത്തില്ലല്ലോ ഒന്നാത് നമ്മള് നമുക്കൊരു വരുമാനോ ഇല്ല കോളേജി പഠിക്കുവല്ലേ
അതാ അതാണ് കോളേജി തന്നെ പഠിക്കുമ്പോത്തന്നെ ഓണോക്ക ആവുമ്പോത്തേക്കും എന്തെല്ലാം ചെലവുകളാ വരുന്നത് പൂ മേടിക്കാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ സദ്യക്ക് കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ക്കെ ഒ ഒരുപാട് ചെലവല്ലേ വരുന്നത്.
മൊത്തത്തിലൊരു പത്തായിരത്തി കൂടുതല് അന്ന് വേണവാരുന്നു പക്ഷേ എല്ലാം ഒരു രസവാരുന്നു ഇപ്പോ ആ ഡ്രസ്സൊക്കെ കാണുമ്പോ നമുക്ക് ഇനി എവിടെ ഇട്ടോണ്ട് പോവാനാന്നൊരു വെഷമവാ
അത് ശെരിയാ നമ്മള് ആ ഒരാഴ്ചയൊക്കെ ഓടിയ ഓട്ടങ്ങനെ ഒരു ഉടുപ്പി ഡ്രസ്സിന് മെറ്റീരിലക്കെ എടുക്കാൻ വേണ്ടിട്ടും ഒക്കെ നമ്മൾ എ എത്ര ദിവസങ്ങളാ കടയൊക്കെ കേറി എറങ്ങിയതല്ലേ.
അവസാനം ആ ഒരു ഫൈനൽ റിസൾട്ട് നമ്മളെല്ലാരും കൂടെ ചേർന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തത് അതൊക്കെ എടുത്ത് വച്ച് ഇങ്ങനെ നോക്കും എടക്കൊക്കെ.
നമ്മള് സദ്യ കഴിക്കാ കേറിയത് ഓർമ്മയൊണ്ടോ എന്തോ തെരക്കാരുന്നു തെരക് ക്കിന്റെ എടെല് നമ്മള് തള്ളിപിടിച്ച് സദ്യൊക്കെ കഴിക്കാൻ കേറി പിള്ളരേക്കെ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാരും കൂടെക്കെല്ലെ സദ് ആഹ് തോരൻ കി കിട്ടീല്ല ന്നൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ അത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ നമ്മുടെ ഡിപ്പാർ്മെന്റിലെ പിള്ളേരല്ലേ അത് നമ്മള് കൊറച്ച് മെയിന് ആയിട്ട് സീനിയേഴ്സ് അക്കെ ആയിട്ട് കേറിയൊക്കെ ഇരുന്നപ്പം ലാസ്റ്റ് ഒന്നുംല്ലായ്രുന്നു
ഉം നമ് നമ്മള് ടോട്ടല് മൂന്ന് ഓണം ആഘോഷിച്ചിട്ടിണ്ട് അവ്ടെ ല്ല മൂന്ന് ഓണാല്ല രണ്ട് ഓണാണെന്ന്തോന്ന് അഹ് ഒരു കറുത്ത ഉടുപ്പിട്ടത്ണ്ടായിരുന്നല്ലോ ഞാനൊക്കെ ഒരു കറുത്ത ഡ്രസ് കൊട പിടിച്ചേ അന്ന് തന്നെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു
ആഹ് ഞാനില്ലായിര്ന്ന് അത് അത് നമ്മുടെ രണ്ടാമതാങ്ങണ്ടെ നടത്തിയ ഓണം ആയിരുന്നെന്ന് തോന്നുന്നു ല്ലെ ഫസ്റ്റ് ഇയറില് നമുക്ക് ഓണം കിട്ടീല്ലായിരുന്നല്ലോ സെക്കൻഡ് ഇയറിൽല്ലെ ഓണം കിട്ടൊള്ളൂ
രണ്ടാമത്തെ ഓണം ആഘോഷ്യപ്പോ നമ്മള് അവിടന്ന് പഠിച്ചെറങ്ങി എന്നിട്ടും ഓണത്തിന് ന്ന് നമ്മള് പോയതാ
ആഹ് പോയതാണ് നിങ്ങളൊക്കെ പോയിട്ട്ണ്ട് എന്ന് വെച്ചാ എനിക്ക് അന്ന് എന്തൊരോ ആഹ് എനിക്കന്ന് വരാൻ പറ്റ് പിന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാനന്ന് കണ്ടാര്ന്നപ് ആഹ് ഫോട്ടോസൊക്കെ കണ്ടപ്പഴേത്തേക്ക് എനിക്ക് ഭയങ്കര വെഷ്മായിന്ന് കാരണം നമ്മള് കഴിഞ്ഞ വർഷത്തെ അത് അതില് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന്റെ കാര്യൊക്കെ ഓർത്ത് നമ്മള് ഓടിയ ഓട്ടങ്ങള് പിന്നെ നമ്മള് ഈ കസേര കളി കൾച്ചതൊക്കെ ഓർ ർമയുണ്ടോ വടം വ
കെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വച്ചു പക്ഷെ ഡാൻസ് ഒന്നും നടത്തില്ല അവര്
അത് നടന്നില്ല അതിന്റെ പ്രാക്ടീസ് സീഡിയോ ഉണ്ട് അതൊക്കെ
അയ്യോ നമ്മൾ എത്ത് എത് അത എത്ര ക്ലാസ് എട്തിഞ് നമ്മൾ നടത്തിയ ഡാൻസ് പ്രാക്ടീസ് ആരുന്നു ബോയ്സിനെയും ഗേൾസിനെയും എല്ലാം ഒക്കെ ഉളൾപ്പെെടുത്തിട്ട് അവമാനൊന്നും അങ്ങനെ കളിക്കാനൊന്നും വരത്തില്ലല്ലോ
അ ഡാൻസ് നടന്നില്ലെങ്കിലും ആ പ്രാക്ടീസും ആ സമയൊക്കെ നല്ല കോമഡിഴപ്പല്ല നല്ലായിരുന്നല്ല
അതെ അതെ അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഡേസ് വേറെന്ത ഷേഇപ്പാ തെ
അന്ന രൺ രണ്ടാമത്അ ഞങ്ങൾ ആ കറുത്ത ഡ്രസ്സ് ഇട്ടില്ലേ കറുത്ത ഡ്രസ്കോട് അത് ഞങ്ങള് രണ്ടുപേരും സ്വന്തയിട്ട് അയക്കുകയൊക്കെ ചെയ്തതായിരുന്നു അത് ഒറ്റ രാത്രികൊണ്ട് രാത്രി മെറ്റീരിയൽ മേടിച്ചൊണ്ട വന്ന് പിറ്റന്നത്തേക്ക് തയ്ച്ചിടും അതും അടിപൊളിയായി ചെയ്തി ടില്ലല്ലോ
ആ ഡ്രസ്സ് കോഡ് നിങ്ങള അന്നിട്ടാ ആ ഡ്രസ്സൊക്കെ ബ്ലാക്ക് അതൊക്കെ നല്ലയിരുന്നു
ഉം അത് ഫോണില് നോക്കി യൂട്യൂബൊക്കെ നോക്കി തയ്ച്ചതാ അതും കൊഴപ്പ ഇില്ലായിരുന്നു
ആഹ് ശരി പിന്നെ നമ്മള് ആ ഓണത്തിന്റെ സമയത്ത് പലർക്ക് പല തയ്യക്കാരായിക്കൊണ്ട് ഓരോരുത്തരുടെക്കെ കൈ ഒന്ന് ചിലത് ശരിയായിരുന്നു അടുത്തത് ശരിയല്ലേ അങ്ങനെയൊക്കെ പറഞ് അങ്ങനെയൊക്കെല്ലേ എണ്ണ എനക്കയിരുന്നെടാ ആമ യെ അവക്കാരുന്നോ
ഛനായിരുന്നു
ആഹ് വേറെ ആർക്കൊ ആയിരുന്നു തോന്നു ഇങ്ങനെ ഒരു കൈ ഒരു ഒരുപോലെയ അടുത്ത കൈ അടുത്തത്പോലെ എന്നൊക്കെ പറഞ്ഞ് പരാതിയും പറഞ്ഞ കടന്നു
പിന്നെ അവിടെ കോളേജിന്റെ അടുത്ത് തയ്ക്കാൻ കൊടുത്തവർക്കൊക്കെ നല്ല പൈസയായി
ആഹ് ശ് ശരിയാ നല്ല അത് ബ്ലൗസഴക്കാൻ നല്ല റൈ റ്റായരുന്ന്
കുഞ്ഞുടുപ്പിന് തന്നെ അറുനൂറൊക്കെ രൂപയൊക്കെ അവിടെ ചോയിച്ചോണ്ടിരുന്നേ എനിക്ക അത് തയ്ച്ച് കിട്ടിയതോ നൂറ്റി അമ്പത് രൂപക്ക് അത് ഇവിടെ വീട്ടിന്റെ അടുത്തുന്ന് ഒരു ആൻറിയാ തയ്ച്ചു തന്നെ
എനിക്ക് പിന്നെ തൈക്കൂലിന്നും പറായില്ല എൻറെ അമ്മ തന്നെ തയ്ക്കുന്നേക്ക കൊണ്ട് തൈക്കൂലി ഒന്നും ഇല്ലായിരുന്ന
നല്ലത ഇയാണല്ലോ ആദ്യം തയ്ച്ച് നമുക്ക് ഇട്ട് കാണിച്ചെര എങ്ങനെ ണ്ടാവോന്ന്
ആ അതാ അതല നമ്മ നരു മെസ്സിന് ബ്ലൗസ്തൈപിക് ആഹ്
ശരി
ആഹ് ശരി